കേക്കുന്നുണ്ടോ?
കേൾക്കാ കേൾക്കാ പറഞ്ഞോളൂ പിന്നെ സുഖം തന്നെ അവിടെയോ
ഇവിടെ സുഖം മഴൊക്കെണ്ടാ
മഴല്ല ഇന്നിപ്പ നല്ല വെയിലുണ്ട്
ആണോ ഇവിടെ ഇതുവരെ നല്ല മഴ പെയ്തി ഇപ്പോ തോർന്ന ഇപ്പോ വെയിലറക്കുന്നുണ്ട്.
ആണോ ഇന്നലെ നല്ല മഴ നല്ല മഴയ ല്ല ഇന്നലെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ടുണ്ടായിരുന്നു അലക്കി അലക്കതൊന്നും ഇടാൻ പറ്റാത്തൊ ഒരു അവസ്ഥയ പക്ഷെ ഇന്ന് നല്ല ഫീൽ ഉണ്ട് ഉണക്കാൻ പറ്റിയ ആ അവസ്ഥ ആയിട്ടിണ്ട്.
കലക്കിയിട്ടതൊക്കെ പൊങ്ങോട്ടങ്ങനെ തിരിച്ചെടുക്കേണ്ടി വന്ന് രാവിലെ നല്ല മഴായിരുന്നു ഇപ്പതാ ഇപ്പോഴും നല്ല മഴ
ഇന്നല അതായിരുന്നു കളി ഇന്ന് പക്ഷെ കുറവുണ്ട് ആ ആ ആ അതന്നെ ഒരു മോഡല് സ്മെല്ലും
ഉം മക്കളൊക്കെ ങ്ങനെ ക്ലാസ്സിൽ പോയോ?
ആ പോയി പോയി ഒരു മോനുണ്ട് അവന് സ്കൂളി പോയിട്ടുണ്ട്
രാവിൽത്തെ പണികളൊക്കെ അങ്ങനെ
ആ പണി ഒന്നുംല്ല പണി ഇന്ന് നോമ്പാണ്
ആ നോ
ആ നോമ്പണ്ട് അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ആ നോട്ടിട്ടുണ്ട് ഞാന ഉമ്മേ ഉള്ളൂ വേണ്ടാ നോട്ടിട്ടുണ്ട് ഇനിപ്പോ രാവിലത്തെക്ക് ഒന്നും വേണ്ട ഉ ആ വൈകുന്നേരം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം
എങ്ങനെ ച്ചോ ഭക്ഷണൊക്കെ കൊണ്ടോണോ മോന്.
ആ കൊണ്ടു പോണം കൊണ്ടുപോണം പക്ഷെ ഇന്ന് വേണ്ട ഇന്ന് മറ്റേ അവധി ഉച്ച വരേള്ളൂ നോമ്പായതോണ്ട് ഉം ഉം
ഇവിടെ എങ്ങനെ ആയാലും ഏഹ് വൈകുന്നേരം വരെണ്ടാവും. ക്ലാസ് നാളെപ്പ അവ ആഹ് നാളെ അവധിയാണ്
ആണാ ആണല്ലേ യ്യോ ഇവന് പിന്നെ ശനിയാഴ്ച്ചെം ഇണ്ടാവും മറ്റേ ഇതാ സി ബി എസ് ഇ ആയതോണ്ട്.
ആണോ ഏ അപ്പൊ അവർക്ക് പൊതു അവധി ഞായർ മാത്രേ ഉള്ളൂ.
ആ ഞായറ് മാത്രം വേറെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഇണ്ടാവും.
സെക്കൻഡ് സാറ്റർഡേല്ലേ ഉം
സാറ്റർഡേ അവധിയാണ് പിന്നെ ഞായറാഴ്ച്ച മാത്രം ലീവുകള് കുറവാ. അതന്നെ ഉം
ആ അതൊക്കെ ഇപ്പോഒരു ദിവസം ലീവ് കിട്ടിയാ അല്ല അതന്നെയാ ശെനിയും ഞായറും ലീവ് ശെനി ഞായറാണ് ഇവടെ ഫ്രൈഡേ വരെ ക്ലാസ് ഇണ്ടാവാ, അപ്പൊ ഇങ്ങനെ പറയാ ശെനിയും കൂടി ക്ലാസ് വന്നാലും ഓൽക്കൊരു എടങ്ങേറാ.
ആ അതന്നെ ആ
കളിക്കുള്ള ടൈമല്ലേ കാരണം നേരം വൈകും എത്താതന്നെ അഞ്ചര ആവും വീട്ടിൽ എത്താ ന് പിന്നെ ഉം പിന്നെ സെക്കൻഡ് ട്രിപ്പ് ആയ്യോണ്ടേ ആഹ് പിന്നെ ടൈമില്ലല്ലോ ഓൽക്ക് കളിക്കാൻ?
ആ പിന്നൊന്ന് മേല് കഴികി അഹ് മേല് കഴികി കഴിഞ്ഞ് ഒന്ന് എന്തെങ്കിലും ചായ കുടിക്കുമ്പഴേ ഹോംവർക്ക് ചെയ്യാനാവൂ ഇതന്നെ സ്ഥീരം കു കുട്ടികള് ശരിക്കും നമ്മള് വീട്ടില് നിക്കുന്ന ടൈമിനേക്കാളും കൂടുതല് സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാ സ്കൂളുകളിലാ ഉം. പിന്നെ ഇപ്പ എന്താന്ന് വെച്ചാല് മ് ഇപ്പ എന്താന്ന് വെച്ചാല് മഴ പെയ്യുമ്പഴേക്കൊക്കെ കളക്ടറ് അവധി കൊടുക്കൂ അതൊരാശ്വാസം. മ് ഞാൻ പറയാ ഞാനൊക്കെ പഠിക്കുന്ന കാല ത്ത് ഇങ്ങനെ അവധിയൊന്നും കൊടുക്കില്ലായിരുന്നു, നനഞ്ഞ് ഒലിച്ച് ആ വെള്ളം കേറി ഇവിടെ അടു ക്കള ഭാഗത്ത് മറ്റേ പാടാണ്.
ആണോ, അപ്പൊ എന്നാ പിന്നെ വെള്ളം കേറുവല്ലോ എന്തായാലും അല്ലെ? ഇവിടെങ്ങനെ മയ പെയ്യുമ്പോ ത്തിന് പറയും മക്കള് എന്താ വെള്ളം വെരാത്ത്, വെള്ളം ഇവിടെം നേരെ മുന്നില് പാടാണ്. വെള്ളം വന്നാ സ്കൂളിന് അവധി കിട്ടുവല്ലോ എന്താ വെള്ളം വരാത്തെ വെള്ളം വരാത്തെന്ന് ചോയിക്കും.
സ്കൂളിന് അവധി കിട്ടാൻ വേണ്ടി കാത്തു നിക്കാ എല്ലാരും എങ്ങനെങ്കിലും ഒന്ന് അതിന്റെ ബുദ്ധിമുട്ട് എന്താനൊന്നും ഇവർക്ക് അറിയില്ല.
ഇപ്പത്തെ മക്കൾക്ക് പിന്നെ സ്കൂളി പോവാൻ തന്നെ മടി ആണോ എന്റെ വീട്ടില് അവടെ വെള്ളം കേറൂല്ല, കാരണം അവടെ ഉയർന്ന സ്ഥലം ആയിനെ
ആ എന്റെ വീട്ടിന്റെ ഉള്ളി കേറും ഉള്ളില് കേറീട്ട് രണ്ടായിരത്തി പതിനെട്ടോ അത് കഴിഞ്ഞ് പിന്നെ വേറെ വേറൊരു ചെറിയൊരു ഉം പിന്നെ എന്താന്നാ അത് കഴിഞ്ഞിട്ട് വീടൊന്ന് വൃത്തിയാക്കുന്നതാണ്
അതാണ്, അത് ഭയങ്കര സ്മെല്ലും ആയിരിക്കെല്ലോ, പിന്നെ ചെറിയ ചെറിയ പാമ്പു കുട്ടികളും എല്ലാ ആയി
ഉം അതൊക്കെ ഇണ്ടാവും പിന്നെ അതുവല്ല ഈ വീടിൻ്റെ മറ്റ മറ്റേ നമ്മടെ ചെറിയ കട്ടിലിന്റെ കാലുമേലൊക്കെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ടാവില്ലേ ഈ ആ അങ്ങനെ ത്തെ സ്ഥലത്തൊക്കെ ചളി കെട്ടി കെടന്നിട്ട് അതൊന്നും കളയാനായിട്ട് കഴിയേം ഇ ല്ല ഈ നന്നാക്കുന്നവരുണ്ടാവൂട്ടോ അങ്ങനെ ഇള്ള
അത് വെള്ളം വരുമ്പോൾത്തേന് സാധനങ്ങളൊക്കെ മാറ്റാൻ കഴിയൂല്ലേ?
ആ സാധനം മേലെയൊക്കെ എടുത്തു വെക്കും ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ ചെയ്യും എന്നാലും ഉണ്ട് എന്തോ ണ്ടാവുന്നത് അത് പിന്നെ ഈ ടൈൽസ്ന്റെ സൈഡ്ക്കൂടിം ഒഓ ട്ടിക്ക്യാ ചൊമര്മല് സൈഡാെട്ടിക്ക്ന്ന സാധൻലേ ആഹ് അവ്ടെ ക്കെച്ചാല് കെട്ടി കിട്ട്ണത് ഇൻ ന്ന് ആം ഉം ഉം ഉം ഉം പിന്നെ പാമ്പ് വര് ങ്ങളൊക്കെ കേറേം ചെയ്യും പാമ്പ് ഉം ഞങ്ങള് രണ്ടായ്ര്ത്തി പതിനെട്ട് കഴിഞ്ഞേരം വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അട്ക്കളേടെ താഴെത്ത്ന്ന് ഒര് അണെലി ഉം അങ്ങനെ
എങ്ങനേ ഫുഡ് സ്പെഷ്യലായിട്ടൊക്കെ വേണോ മോന്
ഏയ് ഏയ് വേൺ രാവ്‌ലെത്തെ രാവ്‌ല്ത്തെ കടിയാണ് കൊണ്ടാേവ്വ ഉച്ച
ആണോ ഇവ്ടെ അങ്ങൻ തന്നെ ലെഞ്ച്ന് ത് ചോറ് തിന്നാൻ മട്യാ കാരണം മറ്റ്ള്ളോല് തിന്ന്ണേന്റെ മുന്നെ കയ്യണാേൽക്ക്
ആഹ് ചോറ് വെക്കര്ത്‌ന്നാ പറയാ ഈ ചോ ചോറ്ന്ന് പറ്ഞ്ഞാ ഇബൽക്ക് മെയ്നായ്ട്ട് കറി കൂട്ടി കൊഴച്ച് കയിക്കുന്നൊരു ബുദ്ധിമുട്ടാണല്ലോ ഊം കയ്മെലാവാനൊന്നും പറ്റില്ലാ വീട്ട്ന്നെന്നെ ഭക്ഷണം എട്ത്ത് വെച്ചാ വേഗം വാരിത്തരാൻന്ന് പറ്ഞ്ഞ് വായ തൊർന്ന് ഇരിക്കും അങ്ങനെള്ള ആൾക്കാരാ ഹ് എന്ന്ട്ട് പിന്നെ
ങ്ങെനെ പച്ചക്കറികളൊക്കെ കയ്ക്കാേ
പച്ചക്കറി ഒന്നും കയ്ക്ക്ലാ എർച്ചി മീന് അങ്ങൻത്താെന്നും കയ്ക്കൂല അവന് അതാ
ഏഹ് അപ്പൊ എന്താ കഴിക്കാനെന്താ പിന്നെ
കയ്ക്കാന് ആഹ് ആഹ് സ്നാക്സായ്ട്ട് ന്തെങ്കിലും ബിസ്ക്കറ്റോ കേക്കും ങ്ങനെ എന്തെങ്കിലും കൊട്ത്തു വ്ടും പിന്നെ ഉച്ചക്കേക്ക് മറ്റേ ഞമ്മളെ രാവിൽത്തെ കടിണ്ടാവെല്ലോ എന്താ പൂര്യോ പത്തിരി ചപ്പാത്തി ഇഡ്ലി ദോശാ ആഹ് മസാൽദോശ
എന്ന്‌ നോക്കി നിക്കാേ എത്രേ ഇട്ണേന്ന്
ആഹ് ഏയ് അങ്ങനൊന്നുംണ്ടാ ഞാൻ തെന്നെ ചോദിക്കും ദോശ, മസാല ദോശ ഒക്കെ ഇഷ്ടാ മസാല ദോശ ഒക്കെ രണ്ടെണ്ണം ഒക്കെ കൊടുത്താ കയിക്കും വീട്ട്ൽ ഇണ്ടാക്കുന്ന മസാലദോശ ഇണ്ടല്ലോ നമ്മളെന്തെയ്യും ദോശ ഇണ്ടാക്കും പിന്നെ സാമ്പാറ് ഇണ്ടാക്ക്ന്ന കൂട്ടത്തിൽ ഇള്ള ഉര്ളക്കേങ്ങ് ക്യാരറ്റൊക്കെ ഒണ്ട് ഒന്ന് ഇട്ച്ച്ട്ട് അത് ദോശെയിടെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് അങ്ങ് കൊട്
അങ്ങനെയൊക്കെയാവുമ്പൊ ഒക്കെയെന്നെ പച്ചക്കറികൾ ഉള്ളിലേക്ക് എത്തൊള്ളു നോർമെലായിറ്റ് നമ്മെൾ കറിണ്ടാക്കിയാലൊന്ന് ഒക്കെ ഓല് ഇട്ത്ത്ടോല്ലോ
ഉം അങ്ങനെ കഴിക്കുമ്പൊക്കെ പച്ചക്കറി ഉള്ളിലെത്തും ഉം ഉപ്പേരി കാര്യങ്ങളൊന്നും കഴിക്കൂലാ. ആഹ് ഉപ്പേരി കാര്യങ്ങെൾ ഒന്നും കഴിക്കൂലാ
ഇവെടിം ഉപ്പേരിക്കൊക്കെ ബുദ്ധിമു ഉ പ പ്രയാസാ കഴിക്കാൻ
ഉം പിന്നെ കോഴിമുട്ട കൂട്ടിവെര്ന്നു. ഇപ്പൊ കോഴിമുട്ട കൂട്ടി കൂട്ടി ഇപ്പം കോഴിമുട്ടെം തീരേ കൂട്ടാതെ ആയിട്ട് ഇണ്ട്. ഉം വീട്ട്ൽ നല്ലം കോഴിക്കെൾ ഇണ്ടെയ്
ആണോ
ഉം അപ്പൊ ആഹ് അതേ. മുട്ടെക്ക് പഞ്ഞം ഇല്ല ഇന്നെട്ട് ഡെയിലി ഈ സ്കൂളി കൊണ്ടെയാ ഏറ്റവും എളുപ്പപണി അതാണല്ലൊ ഒരു കോഴിമുട്ട അങ്ങ് ബുൾസെയ് അടിച്ച് കൊട്ക്കാ അപ്പ അത് കഴിച്ച് കഴിച്ച് കഴിച്ച് ഇപ്പെന്താ പറയ്ന്നെ മുട്ട വേണ്ടാന്നാ പറയാ
വീട്ട്ൽ ഇണ്ടാവ തോനെ കഴിക്കുമ്പോ പിന്നെ മക്കെക്ക് ഒര് ആഴ്ച്ചെയിലൊക്കെ ഇങ്ങെനെ അങ്ങനൊക്കെ അല്ലെ പിന്നെ രണ്ടീസം എടവിട്ട് അങ്ങനെ ഒക്കെ കൊട്ക്കുമ്പോ പിന്നെ ഒര് പൂതി ഇണ്ടാവും മക്കെക്ക് കഴിക്കാന്. പിന്നെ കേക്കായിട്ട് അങ്ങനൊക്കെ ഇണ്ടാക്കി കൊട്ത്താ മതിയെല്ലൊ
ഉം ആഹ് ആഹ് പിന്നെ മുട്ട കൊണ്ട് മറ്റെ നമ്മളെന്താ പുഴ്ങ്ങി ട്ട് പിന്നെ വേറെ ഒരു സാധനം ഇണ്ടാക്കും നമ്മെൾ മുട്ട പുഴ്ങ്ങീട്ടെയ് അതിന്റെ ഉള്ളിൽ ചമ്മെന്തി ഇട്ട്ട്ട് ഇണ്ടാക്കി കൊട്ക്കും ഉം ഉം അത് ഇഷ് ഇഷ്ടാണ് ഇന്ന്ട്ട് പൊരിച്ചൊടുക്ക ചുമ്മാ ഒന്ന് മൈതേല്ട്ട് ച്ചാല് അത് ഇഷ്ട്ട. അങ്ങനെയൊക്കെ ഇഷ്ട്ട മുട്ട
അങ്ങനെക്കെന്നെ ഓലെ പള്ളീലേക്ക് ആക്കൂ പറ്റൊള്ളു. ഇപ്പൊക്കെ കുട്ടീളോരോന്ന് കണ്ട്ങ്ങാണ്ടെ അതേ മോഡല്. സാധനം പഴയെ പണ്ടത്തെ സാധനങ്ങളാണ് പറഞ്ഞിട്ട് കാര്യല്ല പ്പൊ പുതിയ രീതിയിൽ അവർക്ക് ഇണ്ടാക്കി കൊടുക്കണം
ഉം മറ്റേ യൂട്യൂബില് നോക്കീട്ട് വരു വോരോ ണ്ടാക്കാന്. അതങ്ങനെണ്ടാക്ക ഇങ്ങനെണ്ടാക്കാന്നും പറഞ്ഞ് ആഹ് അതേ. പിന്നെ യൂട്യൂബ് ഉള്ള
ആഹ് അതന്നെ. അയില്ള്ളോരോന്നെങ്ങനേലൊക്കെ തട്ടി കുട്ടിയാലും ഓൽക് സാധന ങ്ങനണ്ട് കണ്ടാ മതി
ആഹ് എന്ത് ഡൗട്ട് ഇണ്ടെങ്കിലും യൂട്യൂബില് സെർച്ചീത് നോക്കിയാ മതി. ഇണ്ടാക്കാന് ആ അതില് ചോറ് വെക്ക്ന്നവരേ ഇണ്ടാവും
അതെ ഇപ്പൊക്കയിനാൾക്കാര് യൂട്യൂബില് ഇട്ട ഇടാണല്ലെ ഏത് സംഗതി ആയാൽ
എന്ത്ണ്ടാ എല്ലാവർക്കൊരു വരുമാനം നമ്മക്കൊരു ഒരു സഹായം നമുക്കത് നോക്കി
ച്ചലോ ട്ടൂറൊക്കെ പോയിട്ട്ണ്ടായ്ന്
വെക്കേശൻ അ വല്യെ ടൂറൊന്നും പോയിറ്റില്ലാ. ഞങ്ങളെ ചെറ്തായിട്ടൊരു മരണം കാര്യങ്ങളൊക്കെ ഇണ്ടാര് ഇവിട്ത്തവ് ഹസ്ബന്റിന്റെ ഉപ്പാടെ അനിയന് മര്ച്ചു. അപ്പൊ അതിന്റെ ആഹ് അത് നല്ല വായിട്ടേ ടൂറൊന്നും പോവാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പങ്ങനെ പറയ്ന്ന്ണ്ട് എങ്ങോട്ടൊങ്കിലൊന്ന് പോണന്ന്.
ഉം അത് തോനങ്ങനെ വീട്ടിലിരിക്ക്മ്പയും മക്കൾക്കൊരെടങ്ങേറായിരിക്കു റഞിട്ടെ പുറത്തെറങ്ങാന് അത് ലീവ് കിട്ടിയാല് അപ്പൊ പോവണെ എങ്ങ്ട്ടേങ്കിലും രാത്രീന്നൊന്നില്ല
ആഹ് അത് വ്ടീ അങ്ങൻതന്നെ രാത്രി രാത്രികേ ഇറങ്ങിപ്പൊ രാത്രി പോ പോവാന്ന് പറഞ്ഞ് ഏഹ് ഒരറ്റ മാറ്റലാ ഹസ്ബെന്റെ. പോവാന്ന് മാറ്റിക്കോന്നും പറയൊ അങ്ങനെങ്ങ് മാറ്റി ഏറങ്ങിപ്പോവും. ഇന്ന്ട്ട് പോയി ഒരു ജൂസോ എ വർഗറും കഴിച്ചങ്ട്ട് പോരും അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ വലിയ ട്രിപ്പൊന്നും ആ അതെ അതെ ഓര്ക്ക് ഫുഡ് കിട്ടിയാ മതി ഉം ഫുഡ് കിട്ടിയാ മതി മെയിനായി
ആ അതാണ് അല്ലെങ്കി പറയും ന്ന ങ്ങള് ഓർഡർ ചെയ്ത് തരിയറി എപ്പോഴും പോ പൊറത്തെ ഫുഡും അങ്ങനെ വാങ്ങി കൊടുക്കാ
ആഹ് എപ്പോഴ്ന്ന് ഇല്ലല്ലോ
വീട്ടിലിണ്ടല്ങ്ങള്ൾ ഇവിന്ന് എങ്കിലും നോക്കി യൂട്യൂബ് പോലെന്നെ പറി യൂട്യൂബ് നോക്കിയാ മതി അയ്ല്ണ്ടാവും അതേപോലെണ്ടാക്കി തന്നാ മതിയ അങ്ങനെ പിന്നെ രണ്ട് മുട്ടിം ബ്രെഡു ഒക്കെ വെച്ച്ങ്ങാണ്ട്
ആ സാൻഡ്വിച്ച് ആക്കി കൊടുത് ആ അതൊക്കെ ഞാനും ഉണ്ടാക്കി കൊടുത്തു മറ്റേച്ച് ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെണ്ടാക്കി കൊടുക്കും ഇന്നാളെന്തേര്ന്നു മറ്റേ ഈ മ റ്റേ ഹം ബ ബൺ കേക്കില്ലെ നമ്മളെ ചീസ് ആ മസ്തവാ മറ്റേ ചീസ് മെൽ ചെയ്തിട്ട് മറ്റേ മിൽക്ക് മെയ്ഡ് ഒക്കെഴിച്ചിട്ട്ണ്ടാക്കുന്നെ അത് യൂട്യൂബ് അ അത്ണ്ടാക്കിടുക്ക വേണ്ടട്ട് സാധനം എല്ലാം വാങ്ങിപ്പിച്ചച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുത്തു അത് പക്ഷെ എളുപ്പാണ് കേട്ടോ കാര്യോ
ആണോ അ വട എന്നോട് പറയുന്ന അതുവരെ അങ്ങനെ
ഉം അത് അതൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് കഴിയോ നമുക്ക സുഖമാണ് മറ്റേതാണെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കണെങ്ക എഗ് പൊരിച്ച് ഉള്ളിൽ വെച്ച് ചീസൊ ഒക്കെ ഇട്ട്ണ്ടാ ഇത് പിന്നെ ഒന്നല്ല ഉ ഉം ഇത് മറ്റേ നമ്മളെ ബട്ടറ് മെൽട്ട് ചെയ്ത് ബട്ടർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ട്ട് അതിലേക്ക് മിൽക്ക് ബേഡ് വെച്ച് ഷേക്ക് ചെയ്യാം എന്നിട്ട് പണ്ണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണൽ ചൂട മറ്റേ ആ നെയ ആ ബട്ട്റും മിൽക്ക് മെയഡ് മാത്രം മതി ടൈം ആയിട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്ക
ആ ന്നാ ശെരിയാ ഓ